അലം.
എന്താ, സുഖം, തന്നെ, ഇജ്ജോടെ?
ഞാൻ, നാട്ടിൽ തന്നെ, ണ്ട് ഇജ്ജ്, എവിടെ, നാട്ടില്, എവിടെ പോ?
ഞാൻ, നാട്ടിലിപ്പോ, പെരീല് ണ്ട്.
ന്താ പരിപാടിപ്പോ
എന്താ പരിപാടി വെറുതെ കടക്കൊരുന്നു
കണക്ക് മാറ്റേ നമ്മ നമ്മടെ ഇപ്പൊ ഫുട്ബോളൊക്കെ കളി നടക്കല്ലേ ഇപ്പൊ എന്താ ഇപ്പം ഏതാ ടീം എങ്ങനെ കളിയൊക്കെ കാണല് എവ്ട്ന്ന കളിയൊക്കെ കാണല് ഇപ്പജ്
കളി എന്താ അമ്മള് ക്ലബ്ബി പോവും ക്ലബ്ബിലിപ്പോ ഇപ്രാവശ്യം പുതിയ ടി വി ഒക്കെ വാങ്ങി എല്ലാരുംപ്പവടിര്ന്ന് നെരക്കാനിര്ന്ന് കാണും സെറ്റല്ലേ
അതെല്ലേ ആ ഓക്കെ ഇപ്പോ നമ്മള ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ കളിയിനെ കുറിച്ചിട്ടൊക്കെ എന്താ അഭിപ്രായം ഇപ്പോ പോർച്ചുഗാലിന്റെയും അതേപോലെ നമ്മുടെ ബ്രസീലിന്റെയും അർജന്റീനന്റെ ഒക്കെ കളി ഏഞ്ഞിന്നിപ്പോ അതിനെ കുറച്ച് എന്താ എന്റെ അയിപ്രായം ഇപ്പോ
പോർച്ചുഗലിന്റെ കളി ഒര് മെച്ചെല്ല കഴിഞ്ഞ പ്രാവശ്യം ഒര് മെച്ചെണ്ടായിട്ടില്ല കഴിഞ്ഞ വേൾഡ് കപ്പിനു ഒരു എന്തപ്പ ഇമ്പ്രൂവ്മെന്റ് ണ്ടായിട്ടില്ല ഇപ്രാവശ്യം ഒരു കളിയെ കഴിട്ടുള്ളു പക്ഷെ അതും വല്ല്യയ മെച്ചൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് കല്ലി രണ്ട് വേൾഡ് കപ്പിലും പോർച്ചുഗിൽ വല്ല്യയെ ഒര് ഇമ്പാക്ട് ഒന്നും ണ്ടാക്കിട്ടില്ല ത്യം പറഞ്ഞാല്
അതെ അതെ ഇജ് പറഞ്ഞത് അതെ ഇപ്പൊന്താച്ച് കഴിഞ്ഞാൽ ഞാനിപ്പ കളി കണ്ടനി ഇക്കന്ത മനസ്സിലായച്ചാല് അവര് നമ്മടെ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഒര് ഒര് വെല കൊടുക്കാത്ത മാരിത്ത കളിയാണല്ലോ ഇപ്പ കളിച്ചണ് അന്തപ്പ
ആ അതിച്ചും തോന്നി കാരണം അർജന്റീനീൽ അറഞ്ഞാല് മെസ്സിക്ക് നല്ല അസിസ്റ്ററും കൊടുക്ക്ണ്ട് ആരാണെങ്കിലും ഓലോ ടീമേറ്റ്സ് ആണെങ്കിലും നല്ല അസിസ്റ്റംടുക്കുന്നുണ്ട് ഗോള് അടിച്ചാന്ള്ള ചാൻസെക്കെ ഓരായിട്ട് ണ്ടായി കൊടുക്ക്ണ്ട് പക്ഷേ അത് പോർച്ചുഗല്ന്ന് പറഞ്ഞാൽ ഇവല് അസിസ്റ്ററും കൊടു ക്ക്ണ്ല്ല പാസും കൊടുക്ക്ണില്ല ഒര് ഒര് എന്താ ഒരു ഒറ്റപ്പെടുത്തിയ മാതിരിയാണ് ഇച്ച്ക്കെ കളിണ്ടപ്പൊ തോണിത്
അതെ ഇജ് പറഞ്ഞത് ശരിയാണ് ഞമ്മള് ഈ പോർച്ചുഗലിന്റെ കളി ഇപ്പ ഫസ്റ്റ് മുതൽ ആറ് മിനിറ്റിൽ ഗോളൊക്കടിച്ചപ്പേക്കെര്തി ഞാനൊ ഒര് അഞ്ചാറ് ഗോളിനൊക്കെ പോർച്ചുഗിൽ ജയിച്ചുന്നെനെ കെര്തി പക്ഷെ പിന്നെ അങ്ങട്ട് കളി മാറി ഓല് വെറുതെ ടിക്കറ്റൊക്കെ കളിച്ച് നടന്ന്ട്ട് സി ആർ നമ്മുടെ ക്രിസ്ത്യാൻ റൊണാൾഡോ ക്കൊന്നു ബാളെന്നെ കൊടുത്തിട്ടില്ലന്നറഞ്ഞ അക്കണ്ട അത്ര ടൈം ഉണ്ടായിട്ട് ആകെ പതിനാല് ടച്ചാണ് റൊണാൾഡൊക്കെ ഒരെ ഒറ്റപ്പെടുത്തന്നറഞ്ഞാ ഇങ്ങനെക്കണ് ഈ ക്യാപ്റ്റൻനന്നി ലയിൽ ശരിക്ക് അവക്ക് ഇഷ്ടല്ലാത്ത പ്ലേഴ്സിനെക്കെ ഒഴിവാക്കാനെ ഒര് ഇത്ണ്ട് കാരണം ഒറ്റെരു ചാൻസ് സീ ക്രിസ്യാനന്റെക്കെ കയ്യിൽ കൽന്റെ ബാൾ കിട്ടിയ ഷുവർ ആയിട്ടും ഗോളാണ് ഇത് അവരൊന്നും കൊടുക്ക്ണില്ല ഇതെല്ലാവാരും ബേക്കിക്ക് ബേക്കക്ക് കളിച്ച് കളിച്ച് അത് മറ്റേ ടീമിന് ആത്മവിശ്വാസം കൂട്ടിനാൽ എന്തായി കളി ബലാൺ തോറ്റു അതാണ്പ്പോ അന്നത്തെ കളി സംഭവിച്ചെന്നാണ് ഇന്റെ ഒരു കാഴ്ചപ്പാട് ആനക്കെന്താ അയിനെ കുറിച്ച് പറയാനുള്ളത്
എനിക്കും അയെന്നെ തോണിയത് ഞാൻ ഈ പറഞ്ഞയിര്ത്ത ഇജ് പറഞ്ഞ മാതിരി ഫസ്റ്റ് ഒര് എന്താ പന്ത്രണ്ട് ഇഞ്ചിന്റെ ആറ മിനിറ്റിലേ പന്ത്രണ്ട് മിനിറ്റിന്റെ ഉള്ളില് ഫസ്റ്റ് ഗോളിൽ അടിച്ചപ്പോ ഇനിയിപ്പോ നല്ല കളിയ ആക്കാ നല്ല ഫോം ആക്കാനറ്റ് ഒന്നാമത് ചെറിയ ടീം മാണ് ഓല്പ്പോ എന്താ ലോകകപ്പിൽ ആദ്യമായിട്ട് വെരിയ തോണു ഒല് ഇതരായിട്ട് ലോകകപ്പ് ആ ലോക ഒരു, പോയിന്റ്, പോലും, കിട്ടാത്ത, ഒരു, ടീമാണ്, ആറ്, മിനിറ്റ്, ആയപ്പോത്തിന്, ഗോൾ, ഇടും, ചെയ്തു, ഇനിപ്പ, അങ്ങണ്ട്, നല്ല, കളിയികാരം, വിചാരിച്ചെന്ന, എന്തപ്പൊ, ഫാൻസിന്, എന്താ, ഫാൻസി, നല്ല നിരാശ കിട്ടി, അത്രേ ണ്ടായൊള്ളു, കളിയാണെങ്ക, പിന്നെ, നല്ല, ബോറേയിരുന്നു.
അതെ, ഈ, പറഞ്ഞത്, ശെരിയാണ്. കാരണം ന്ത വെച്ച് കഴിഞ്ഞാല് അതെന്ത് സംഭവിച്ചന്ന്, വെച്ചാല്, ഇവരാദ്യം, തന്നെ, ഗോൾഡ്, കപ്പ്, തന്നെ, ഓര്, സിംമ്പിൾ, ആക്കി, പിന്നെ, ഈ, ഇജ്ജ്, പർഞ്ഞമാരി, ഓല്, ഇപ്പ, കേറിയ, ടീം, ല്ലേ, ഞാൻ, പറയട്ടെ, എന്റെ, ഒരു കാഴ്ചപ്പാട്, പറയാ, ഇപ്പൊ, ഇതി ഇല്ലേ, എല്ലാ, ടീമും ഈ ഒരു വേൾഡ്, കപ്പ്ക്ക്, ക്ളിഫൈ, ക്ളിഫിക്കേഷൻ, കിട്ടാ, ന്ന് പറഞ്ഞാ, തന്നെ, അത്യാവശ്യം, നല്ലൊരു, കളി കളിച്ചാത്ത, ടീമിനൊന്നും, അവിടെ, എത്താൻ, കഴിയില്ല, പ്പൊ, ഉദാഹരണത്തിന്, നമ്മുടെ, ഉമ്മാര്, വല്യരു, രാജ്യമായ, ഇന്ത്യ, ഇത് വരെ, ഒരു ഹ്, ൾഡ്കപ്പ്, കളിച്ചിട്ടില്ലന്ന്, പറയുമ്പോ, നമുക്കൊക്കെ, സെരിക്കും, ഇന്ത്യക്കാരായ, നമുക്കൊക്കെ, വെഷമം തന്നെയാണ്, കാരണം, എന്താ നമ്മൾ, മറ്റുള്ള, രാജ്യത്തിന്റെ, ടീമിനൊക്കെ, നമ്മൾ, സപ്പോർട്ട്, പിന്നെ, കൂടെ, കൂടേണ്ട, അവസ്ഥ, വരുന്നുണ്ട്, നമുക്ക്, ഇതന്ന്, പറഞ്ഞ, കഴിഞ്ഞാൽ, ഇന്ത്യന്ന്, പറഞ്ഞ, അതുപോലെ, ഒരു, ലക്ഷം ആൾക്കാർ, പോലും, ഇല്ലാത്ത, രാജ്യക്കാര്, വരെ, കളിക്കണ്ടെങ്കിൽ, ആ കളിക്കാര, പവർന്ന് പറ അത്ര, സിമ്പിൾ, അത്ര, അവ വേ വെ എന്താ, പറയാ, അത്ര, വെല, കൊടുക്കാതെ, കളിച്ചോണ്ട്, മാത്രമാണ്, അവരുടെ, ടീമൊക്കെ, ഇങ്ങനെ, ആയി, ന്നാണ്, എനിക്ക്, ഞാനാ, കളി, കണ്ടിട്ട്, മനസ്സിലായത്, എന്താ, വച്ചാലും, പിന്നെ, ഓല്, ഒന്നാമത്, ഈ, എ, നമ്മുടെ, എ, സീല്, എ, ഈ, പറഞ്ഞ, പോലെ, ക്രിസ്ത്യനോ, റൊണാൾഡോെ, തീരെ കേക്‌ണില്ല, ഓല് ഒരു, ബാളോ, ഒരു, അസിസ്റ്റോ, ഒന്നും, കൊടുക്ക്ണില്ല, അതിന്, ഞാൻ, പറഞ്ഞേരാ, അർജന്റീനക്കെ, ടീം, നല്ലൊരു, ടീമെന്ന, ട്ടോ കാരണം, അത്യാവശ്യം, ബാളും, കാര്യങ്ങളോക്കെ, അവർക്ക്, കൊടുക്കണ്ട്, മെസ്സിക്കൊക്കെ, എത്രയോ, രു അസിസ്റ്റ്, കൊടുക്കണം, മെസ്സി, അടിക്കണ, അടിക്കണ, ഗോൾ ഏയിരുന്നു, ഇവര്, അർഞ്ഞു, ഒരു ചാൻസ് ഒന്നോ രണ്ടോ ചാൻ ചോ ള്ളരു ൻ്റെരു കാഴ്ചപ്പാടില് കൊടുത്തിട്ട് അയില് രണ്ടും മൂപ്പര് പുറത്ത്ക്കടിച്ചും ചെയ്തു അത് വേറെ കാര്യം എന്നാലും തീരെ ഒരു ബാക്കിള്ള ടീം മെമ്പേഴ്സ്, കളിച്ചിന്റെ, പകുതി, ബോള്, കൃഷൻ, റൊണാൾഡോ, കൊടുത്തിട്ടില്ല, ന്നാണ്, എൻ്റെ, ഒരു, ഇത്, അല്ലെ?
അത്, ശരിയാ, ഇതിപ്പോ, ഈ, പറഞ്ഞ, മാതിരി, അർജന്റീനയും, പോർച്ചുഗലും, തമ്മിലുള്ള, ഏറ്റവും, വലിയ, വ്യത്യാസം, എന്താ, വച്ചാല്, അർജന്റീനീത്തെ, പ്ലേയേഴ്സ്, മൊത്തം, മെസ്സിനെ, ഗോളടിപ്പിച്ച, അതേമാരി, ടീമിനെ, വിജയിപ്പിച്ച, ന്നുള്ള, ഒരു കാഴ്ചപ്പാടിലാണ്, ഓര് കളിച്ചണത്, പക്ഷെ, നേരെ മറി പോർച്ചുഗൽ എങ്ങനെയാന്ന് വെച്ചാല് ഓൽക്ക് റൊണാഡോയിൽ ഒരു ക്യാപ്റ്റനെന്ന നിലയിൽ ഒരു പരിഗണന പോലും റൊണാൾഡോക്ക് കൊടുക്കണില്ലന്നാണ് കാരണം അത്തരീം സിമ്പിൾ അസിസ്റ്റ് പോലും കൊടുക്കാൻ പറ്റിയ രാജ്യത്തില് ബാക്ക് പാസ്സു ബാക്ക് പാസാ കൊടുക്കാ നേരെ റൊണാൾഡോക്കിട്ട് കൊടുത്താച്ചാ ചെലപ്പോ ഗോളാവണ്ടാ പന്ത് പോലും ബാക്ക് പാസ്സ് കൊടുത്തിട്ട് ഇതേമാതിരി നശിപ്പിച്ചു കളഞ്ഞു ഓൽ. ഒരു ക്യാപ്റ്റൻ ന്ന നിലയിൽ ഒരു പരിഗണനപോലും റൊണാൾഡോക്ക്‌ കൊടുത്തിട്ടില്ലാന്നാണ് ഇക്ക് കളികണ്ടപ്പോ മനസ്സിൽ
അതെ അതെ അ അ അത് ഇജ്ജ് പറഞ്ഞത് ശരിയാണ് ആ ആ ആ ട്ടോ ആ ആ ഈ പറഞ്ഞപോലെ ഞാൻ അത് റൊണാ ണാൾഡ് ബാള് കൊടുത്തിട്ട് ആ ബാള് കൊണ്ട് ബാക്ക് പാസ്സ് അമ്മാര് ഒരു കോട്ടിന്റെ ഉള്ളിൽന്ന് പോലും ഒരു ഒ എ നേരെ ഫ്രണ്ടി കളിച്ചവന്റെ ബാള് ബാക്ക് എന്തോ ഒരു ഇവരോട്ട് മറ്റ് വൈരാഗ്യം വെച്ച് കളിക്കണമാരില്ലെ സൊ ടീമിൽ തന്നെ ഒരു ഏകോപനവില്ലാത്തൊരു പോർച്ചുഗൽനെയാണ് ഇപ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളത് എന്തായാലും ഈ പോക്ക് പോവാണെങ്കിൽ പൊതുവേ ഫസ്റ്റ്റൗണ്ട് രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ട് ഒക്കെ എത്തണെണ് ഇത് അവിടക്കൊന്നും എത്തൂല്ല ഈ പോക്ക് ണെന്നുണ്ടെങ്കിലാണ് ഇന്റ ഒരു കാഴ്ചപ്പാട് ഇത് മറ്റേ ഏത്ര ചെറിയ ടീം ആണെങ്കിലും ഒരു ടീം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരുംപാടെ കൂടി കളിചുമ്പഴേ അതൊരു ടീം ആവുള്ളു അല്ലേൽ പിന്നെ ഒറ്റക്ക് കളിച്ചാൽ പോരെ അതല്ലല്ലോ അത് ഫുട്ബോള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഓരോരുത്തരും കളിച്ചാല്ല ഓരോരുത്തരും ഒ കളിച്ചുമ്പോ ഒ ഒറ്റ കെട്ടായി കളിചുമ്പ്ലെ ഇത് റ്റ് എന്തായി ഒരു മാറുന്നുള്ളു ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോ ക്രിക്കറ്റ് അങ്ങനയല്ല ക്രിക്കറ്റ് ആകുമ്പോ എന്താ വെച്ചാ ഒരാള് മര്യാക്ക് ബാറ്റ് ചെയ്താൽ തന്നെ ടീമിനെ ഏകദേശം ജയിപ്പിക്കേണ്ട ലെവലിക്കു എത്തിക്കാം പക്ഷെ ക്രിക്കറ്റ് അങ്ങനല്ല ക്രിക് എ സോറി ഫുട്ബോള് അങ്ങനെയല്ല ഫുട്ബോള് എന്ന് പറയുന്നത് അത്യാവശ്യം കളി ക്ഷേ എല്ലാരും ഒരുപോല പാസൊക്കെ ഇട്ട് കളിച്ച് ഏ എസ്പെഷ്യല് നമ്മള് എടുത്തു പറയണ്ട ഒരു കാര്യം ന്നാവെച്ചാ ഗോളിയാണ് ഈ ഫുട്ബോളില് മെയിന് കാരണം ഗോളി വിചാരിച്ച് കഴിഞ്ഞാ മതി കംപ്ലീറ്റ് കളിയും തോൽക്കാന് കാരണം ന്താന്ന്‌ വെച്ച് കഴിഞ്ഞാല് ഇപ്പ നമ്മളിത് ഈ ഗോളിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ടീമുണ്ടായി നമ്മളെ ഏ നമ്മടെ ഏതോപ്പറത്ത് സ്പെയിനാട്ട് ഒരു കളി നടന്നാ ലോ അയില് ആ ഗോളി മാത്രം കളി ച്ച കളിയാണ് നമ്മള് എടുത്ത് പറയുണത് ആ ഗോളിനെ കുറിച്ചെന്താ താങ്കുടെ അഭിപ്രായം
ആവൂ, ഓല്, ഇതേമാരി, വല്യൊരു, എന്താ, പ്പ ഫുട്ബോൾിസ്റ്റരോ, അല്ലെങ്കിൽ, വേൾഡ്, കപ്പ്, കളിച്ച, ടീമോന്നല്ല, സംഭവം, പ്പ നേരത്തെ, പറഞ്ഞമാരി, തന്നെ, നല്ല, കളില്ലാതെ, വേൾഡ്, കപ്പ്ക്ക്ത്തുന്നില്ല, എന്നാലും, എന്താപ്പോ, ഒരു, പ്പ മുൻപരിചയം, ഇല്ലല്ലേ, വേൾഡ്, കപ്പ് കളിച്ചിട്ട്, ആദ്യത്തെ, കളിയല്ലേ? അയി, എന്താപ്പോ, നമ്മള് സ്പെയിന, പറഞ്ഞ അത്രയും, വലിയ ടീം. എന്ത, വേൾഡ്, കപ്പിന്റെ, ഫുട്ബോൾ, റാങ്കിൽ, തന്നെ, ഒന്നാം, സ്ഥാനൊക്കെ, നിന്ന, എന്താ, ടീണ്, സ്പെയിൻ, പറ ആ, സ്പെയിനടക്കം, ഒന്ന, ഒന്നില്, തളച്ചു, എന്നൊക്കെ, പറഞ്ഞാൽ, അത്, വലിയ, ഒരു, എന്ത, കാര്യം, തന്നെയാണ്. പ്രത്യേകിച്ച്, ഒരു ഗോൾ, കീപ്പർ, മാത്രം, എന്തപ്പ, ഇത്രയും, കൂടുതൽ, എഫേർട്ട്, ഇട്ടിട്ടൊരു, എന്താപ്പ, രാജ്യത്തി, തെ, ആ രാജ്യപ്പ ഈ, ഫുട്ബോള്, എന്ത ഈ കളി, കഴിഞ്ഞപ്പ, കഴിഞ്ഞപ്പാല്ലാക്കാരം, അങ്ങനെ, രാജ്യം ഉണ്ടെനെന്നെ, ചെൽപ്പോ, ചെലോല്, അർജ്ഞക്ക. അത്രയും, വലിയ, ഇമ്പാക്റ്റാണ്.
അതെ, അതെ, ഇത്, പറഞ്ഞത്, ശരിയാണ്, കാരണം, എന്താ, വെച്ച കഴിഞ്ഞാല്, അങ്ങനത്തോരു, രാജ്യം, നമുക്ക്, പേരന്ന, അല്ല പ്പോ, ആരാ, ടീം, എതിർ, ടീം, ആരാണന്ന്, വെച്ച്, കഴിഞ്ഞാല്, നമുക്ക് ടീമിന്റെ, പേര്, പോലും, പറയുല്ല, അതേപോലെ,, തന്നെ, ഇ, ഈ, പോർച്ചുഗലിന, ഇപ്പം, കളിച്ച, ടീമിന്റെ, പേര്, പോലും, പറയാൻ, കഴിയുന്നില്ല. കാരണം, അതാണ്, ഇപ്പോ, അവസ്ഥ, കാരണം, അത്, അന്നത്തെ, കളി, എന്ന്, പറഞ്ഞ, കഴിഞ്ഞാൽ, നാപ്പത്, വയസായ, ഒറ്റ, ഗോളി, കാരണാണ്, ആ വ്വ് സ്പെയിന്, സ്പെയിന്, വളരെ, സീ, സിമ്പിൾ, ആ താണ് പറഞ്ഞിട്ട് കാര്യല്ല ഇത് ഇതേപോല, പോർച്ചുഗലിന്റെ, അവസ്ഥന്ന, പറഞ്ഞ, പോലെ, തന്നെ, ഇവരും, ഏ ഭയങ്കര, സിമ്പിൾ, ആക്കിയതാണ്, സിമ്പിൾ ആ ക്കിന്നല്ലാതെ, കളി, ജയിക്കാ, കളി, സമനില, പിടിച്ചുന്ന്, പറഞ്ഞ, ഒരു, ഗോൾ, പോലും, അടിക്കാൻ, പറ്റില്ല, ന്ന്, പറഞ്ഞ, സ്പെയിനെ പോലുള്ള അമ്മാരി, ടീമൊക്കെ, ഒരു ഗോള്, പോലും അടിക്കില്ലന്ന്, പറഞ്ഞ, കഴിഞ്ഞാല്, അതൊക്കെ, ഒരു എന്താ, പറയാ, ടീമിന്റെ, അത്രയും, ക്ലാലിറ്റി അല്ലെങ്ക ആ ഗോൾ, കീപ്പറിന്റെ, ഒരു, ക്വാളിറ്റിണ് ഞാന് അതി ത് പറയണുന്നത്, കാരണം, എന്താ, വെച്ച്, കഴിഞ്ഞാല്, എ, അത്രയും, എല്ലാ, ബോളും, ഏത്, ബോൾ, എങ്ങന, അടിച്ചാലും, പോസ്റ്റിക്ക്, അടച്ച്, കഴിഞ്ഞാ, ഗോളി, തടക്കും, അങ്ങനത്തെരു നല്ലൊരു, കളി, എന്നെ, അന്ന്, കാഴ്ച, വെക്ക കാണാൻ പറ്റി അതേപോലെ തന്നെ ഈ അതേപോലെ ഈ അർജന്റീനൻ്റെ കളിനെ കുറിച്ച് എന്താ താങ്കളുടെ വിശകലനം അർജന്റീന, കളി, ഇപ്പോ മെസ്സി, മൂന്ന്, ഗോൾ, അടിച്ചു. നല്ലൊരു, ക്യാപ്റ്റൻ, എന്നല്ലെൽ, നല്ല നല്ലൊരു, ഫോമിൽ, അതുപോലെ, ടീമിന്റെ, എല്ലാവരും, ഒരുപോലെ, കളിക്കുന്നത്, കൊണ്ട്, ത, ന്നെ ആ ടീം ഈ, പോക്ക്, പോകുവാണെങ്കിൽ, നമുക്ക്, ഇപ്രാവശ്യം, ഫൈനലിൽ, ഒരു, സൈഡില്, പോ അർജന്റീനെ, കാണാം, എന്നാണ്, എന്റെ, ഒരു നിഗമനം, താങ്കൾ എന്താ, അതിനെ, കുറിച്ച്, പറയാനുള്ളത്?
അർജന്റീനയുടെ, കളി, എന്താന്ന്, വെച്ചാല്, ഇപ്പോ, അർജന്റീനൻ്റെ, കളിന്റെ, മുമ്പായിരുന്നു, ഫ്രാൻസിന്റെ, കളി ഫ്രാൻസിന്റെ, കളിയില്, എംബാപ്പ, രണ്ട്, ഗോള, ഇട്ടപ്പോ, വേൾഡ്, കപ്പിൽ, ഏറ്റവും, കൂടുതൽ, ഗോളടിച്ച, ഫസ്റ്റ്, താരം, എംബാപ്പക്ക്, ആയിരുന്നു. പക്ഷെ, എന്താപ്പ, അത്, കേഞ്ഞിട്ട് അർജ കഴിഞ്ഞിട്ടായിരുന്നു അർജന്റീനയുടെ കളി കേണ്ട അർജന്റീനയുടെ കളിയില് മെസ്സി മൂന്ന് ഗോളടിച്ചിട്ട് പിന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി ആ ഫസ്റ്റ് മാച്ച് കണ്ടപ്പോ തന്നെ എന്താപ്പ നമുക്ക് ഏകദേശം ഉറപ്പായി മിക്കവാറും ഈ വേൾഡ് കപ്പും ചിലപ്പോ അർജന്റീന ഫൈനലിൽ എത്തില്ല ചിലപ്പോ കപ്പനെ കൊണ്ട് അന്മാരി, കളിണ്ട്, കാരണം, ഓരോ, ടീംമേറ്റ്സ്, ആയാലും, പ്ലേഴ്സ്, ആയാലും, എന്ത, ഇവ, ക്യാപ്റ്റൻ മെസ്സി, ആണെങ്കിലും, പോലും, നല്ല, കളിയാണ്. ഇപ്പോൾ, ഒരു, ഒരു ഇതുല്ല, കഴിഞ്ഞ, വേൾഡ്, കപ്പിന്, എങ്ങനെയാണോ, കളിച്ച അതേ, കളി, ഇപ്പോളും, ണ്ട്.
അതെ, അതെ, തീർച്ചയായിട്ടും, ഈ പറഞ്ഞത് കറക്റ്റാണ്. കാരണം, എന്താ, വെച്ച, കഴിഞ്ഞാൽ, ആ ടീമിന്റെ, ഒരു, നെടുന്തൂണന്നാണ്, ഇപ്പോ, മെസ്സിയന്ന്, പറയുന്ന, ഒരാള്, കാരണം, അതുപോലത്തെ, ഒരു, അവസ്ഥന്നും, ഇപ്പോ, പോർച്ചുഗലിനെ, സംബന്ധിച്ചിട്, സി ആർ സേവൻ, ആവണന്നില്ല, ആവണുന്നില്ല, എന്ന, അവരെ, കൊണ്ട്, സ സാധിക്കുന്നില്ല, എന്നല്ല അവരെ സപ്പോർട്ട്, ചെയ്യുന്നില്ല, അതാണ്, അവനെയൊക്കെ, സപ്പോർട്ട്, ചെയ്ത, നല്ലൊരു, ആ ഈ, പോർച്ചുഗൽന്ന്, പറഞ്ഞ, ടീം തന്നെ, പൊന്തി, വന്നത് ഈ, റൊണാൾഡോന്റെ, ഒറ്റ, കാരണത്താലാണ്, ന്നാണ്, ഞമ്മുക്കൊക്കെ, അറിയാവുന്ന, ഒരു, ചരിത്രം, പക്ഷെ, ഇതിപ്പോ, ആ, ഒരു പരിഗണനന്ന, ഇപ്പോ, അതി, പ്ലേഴസ് ചെറിയ, എങ്ങേഴ്സ് ഒന്നും, കൊടുക്കണില്ല, അവർക്കിപ്പോ, ഇപ്പൊ, പൊട്ടിമളച്ച് ണ്ടായിരിക്കുംന്ന്, വിചാരിക്കുന്നുണ്ട്, അവരൊന്നുംത്ര, ഒരു ഇത്, കൊടുക്കണില്ല